ഹലോ ആ എന്നാ എടുക്കാവ
എന്താപ്പോ ഇവിടെ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടില്ല കുളിക്കാൻ നിക്കുകയാണ്
ഓ കുളിക്കാൻ പോവാണോ ജോലിയൊക്കെ കഴിഞ്ഞോ ചായക്കടി യും
ആ അതൊക്കെ ചോറൊക്കെ ആക്കി കറിയും മീൻ വറുത്തതൊക്കെ ഇണ്ടാക്കി കൊറച്ച് വിറകുണ്ടായി അത് വെയിലത്തിടായിരുന്നു
വെയിലുണ്ടോ അവിടെ
ആഹ്
ഓ
ഇവിടെ വെയിലില്ല
ഏ ഇവിടെ നല്ല വെയിലാ ഇന്നലെയും മിഞ്ഞാന്നും ഇന്നൊക്കെ
ഓ ആണോ
ഉം
അത് പോലുല്ല മൂടി കെട്ടി കിടക്കാണെ
അതെ എന്ത് ഭയങ്കര വെയിലാണ് ഇവിടെ
ഓ എന്നാ പണിയൊക്കെ ആര് ചെയ്യും
എങ്ങനെ
എന്നാ ചോറിന് കറിയൊക്കെ ആക്കിയേ
ഉം ഉം കറി
ചോറിനെന്ന കറിയൊക്കെ ആക്കീന്ന്
ഉം ചക്കക്കുരും വെള്ളരിയും
ഒരുമിച്ച്
തേങ്ങരച്ച് ഉം ഉ തേങ്ങരച്ച് വെച്ച്
ഓ ആണോ വെള്ളരി ചക്കയൊക്കെ അങ്ങനെ കേട്ടിട്ടില്ല ആദ്യമായിട്ടാ കേക്കുന്നത് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആണോ
വെള്ളരിക്ക അറിയൂലേ
ആ അതെങ്ങനെയാണ് വെച്ചേ നല്ല ടേസ്റ്റ് ആണോന്ന്
അത് തേങ്ങയും നല്ല ജീരകവും അരച്ചിട്ട് വെക്കുക
ആ ഉം
പിന്നത് താളിക്കുക എല്ലാ കറികളും നമ്മള് താളിക്കൂലെ അതുപോലെ ഉണക്കമുളകും കടുകും വേപ്പിലൊക്കെട്ട്
ആ ഓ അവരൊക്കെ സ്കൂൾ പോയോ ഇന്ന് സ്കൂൾ ഇല്ലല്ലോ അല്ലെ
ആ ആ ഇന്ന് ശനിയാഴ്‌ച്ചല്ലേ
അതോണ്ട് ആ മുറ്റത്ത് കളിക്കാല്ലേ
അപ്പൊ സൗണ്ട് കേൾകൂന്ന് വിചാരിച്ച ഞാനിങ്ങട്ട് അകത്തോട്ട് വന്നത് ഏ
എല്ലാരും ഫോണൊന്നും യൂസ് ചെയ്യലില്ലേന്ന്
ഉം യൂസ് ചെയ്യും ഇപ്പൊ കളിക്കാൻ പിള്ളേരുണ്ട് അതുകൊണ്ട് ഉം ഫോണുപയോഗിച്ചരുന്നു പിന്നെ എല്ലാരും കളിക്കാൻ തിരഞ്ഞു വന്നപ്പോ അപ്പൊ അങ്ങനെ കളിക്കാന് കൂടിയത
ആഹ് ഫോണിൽ ആണോ കൂടുതൽ സമയം അവര്
ആഹ് ഞാൻ കൊടുക്കൂല ഫോൺ എന്നാലും കൊടുക്കും കൊറെ സമയം ഇങ്ങനേ
നമ്മൾ എത്ര പിടിച്ചാലും അവര് ആ ഒരു സമയം ആവുമ്പോ ഫോണിൽ കേറും
ആഹ് അതെ ഉം
പിള്ളേര് ഫോണിലല്ലേ പണ്ടത്തെ പോലെ കളിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ
ആഹ് കളിക്കണ്ടാവുമ്പോ ഇവര് കളിക്കൂട്ടെ പിള്ളേരൊക്കെ വന്നാല്
ആഹ് ഈ ഫ്ലാറ്റിലൊക്കെ നിക്കുന്ന പിള്ളേർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്
ആ അതെ എങ്ങ എങ്ങോട്ടും പോവാതെങ്ങനെ ഫോണ് ടി വി അങ്ങനെ ആ ഗെയിം അത്
അതിൽ തന്നെ ആയി പിന്നെ അവരുടെ ജീവിതം ഡേ ഒന്നും പുറത്തൊക്കെ ഒന്നും പോകാനൊക്കെ പറ്റുന്ന ഒരു സ്ഥല ആണെങ്കില് പിന്നെ കുഴപ്പമില്ല എവിടെേയും പോവാൻ പറ്റൂല്ലല്ലോ
ആഹ് ല്ല ഫ്ലാറ്റിലൊക്കെ കള കളിക്കാനൊക്കെ സ്ഥലണ്ടല്ലോ അല്ലെ
ആഹ് ചിലടുത്ത് ഉണ്ട് ചെലഎടുത്ത് ന്നൂല്ല
പിന്നെ പുതിയതായി കയറ്റ്- ഫ്ളാറ്റ് കളിക്കാനൊക്കെ പ്ലേഗ്രൗണ്ട് ഉം ചിലതൊന്നുമല്ല ആദ്യത്ത ഒന്നും ഇല്ല ഇല്ല തോന്ന്ണ് കൊറേ മുമ്പത്തെ ഫ്ലാറ്റുകൾക്കൊന്നും
ഇല്ല ഇപ്പ പിന്നെ കൊറെേയിടുത്തെല്ലാം പ്ലേ ഗ്രൗണ്ട് അത് ഇതൊക്കെ ആയി മക്കളൊക്കെ എത്രയിലാ പഠിക്കണത്
ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ കളിക്കാന്
ആഹ് ഉണ്ട് അയൽ പക്കത്തു കുട്ടികളൊന്നും അങ്ങനെല്ലേ ഉം കളിയൊക്കെ വളരെ കുറവാ
അവിടെ ഗ്രൗണ്ട് ഉണ്ടോ തൊട്ടടുത്തൊക്കെ ഒരാൾ ആറാം ക്ലാസില് ഒരാൾ മൂന്നാം ആ ചെറുത് കുഞ് രണ്ട് എത്ര മക്കളുണ്ട്
എനിക്കൊരു കുട്ടി അവിടെയോ എത്ര കുട്ടികളാ ആഹ് ഒരു വയസ്സ് ആവുണ് ആഹ്
ഏഹ് അത ആഹ് മൂന്ന് ആണ് കുട്ടി
ഉം അലണ്ടാ എങ്ങനെ വഴക്കൊക്കെ ഇണ്ടാ
ഉം തല്ല് പിടുത്തമല്ലേള്ളൂ എപ്പോഴും എപ്പോഴും തല്ല് കൂടി
വഴക്കുണ്ടല്ലേ
അത് കന സ്
ആഹ് ഹ
സമയോള്ളൂ
ആഹ് ആൺകുട്ടി ആയതോണ്ട് പ്രത്യേകിച്ചും വഴക്കായിരിക്കും
വേറെന്തൊക്കെയ ചോറും കറിയൊക്കായോ?
ചോർ ആയി കറി എന്തെങ്കിലും ആക്കണം
ഏഹ്
ഇങ്ങനെ ഇരിക്കുന്നു കറി വെക്കണം ക്കാൻ ഒന്നുല്ല എന്തേലുമൊക്കെ ആക്കണം ഇവിടെ മീനൊന്നും അങ്ങനെ കിട്ടാനില്ലാതോണ്ട്
ട്ട്യോ
ഇല്ല മീനൊന്നും അങ്ങനെ കിട്ടാനില്ല എന്തേങ്കലും കറി ആക്കണം
ഉം ഉം
ഇപ്പൊ മീന് ട്രോലിർങ്ങ് നിരോധനൊക്കെ ആയതൊണ്ട് ആഹ് ഉണ്ട് ഉണ്ട് ഞാൻ തുടക്കുവവാന്ന് ഭയങ്കര ഈച്ച ശല്യം അതുകൊണ്ട് തുടച്ചുണ്ടിരിക്കുകയാണ്
ആഹ് അത് ഉള്ള കാലത്ത് ഈച്ച ശല്യം ഉണ്ടാവും നല്ലോണം
ഞാൻ വണ്ണം വെക്കാൻ അടിഷ്ടമാങ്ങ ഭയങ്കര ഈച്ചശല്യം പിന്നെ ഒരു കറുത്തുറുമ്പില്ലേ ആഹ് അങ്ങനെ ഒത്തിരിറുമ്പ് ആഹ് കു ആഹ് കൂനന ഉറുമ്പല്ലേ അതും അത് കാരണം പി പിള്ളേരെ പരിക്കത്ത് എരുത്താനാവുന്നില്ല കടിക്കോ ചെയ്യുന്നു ഈച്ച വന്നിരുന്നിട്ട് തോടച്ചൊണ്ടിരിക്ക
ഉം ഉം
അവിടെ ഈറ്റശല്യണ്ടോ
ഉം എല്ലെങ്കിലും ഈച്ച പൊതുവേ ഈ ചക്കയുടെയും മാങ്ങയുടെേയും കാലുണ്ടാവൂലേ ഈ കാലത്ത് ഈച്ച ശല്യ ഉണ്ടാവുക അത് ശ്രദ്ധിച്ചിട്ട് ആഹ് ആഹ് ആഹ് അത് നോക്കണ്ടോ എപ്പ ഈ അങ്ങപ്പോഴേണ്ടത്
മഴക്കാ മഴയൊക്കെ ഉള്ളന്ന പോ ഒന്നല്ലേ
ഉം മഴ ഉണ്ടാവുമ്പോ ഉണ്ടാവൂല ഈ ഉം തിരിങ്ങനെ മഴ ഇല്ലാത്ത
മൂടലുള്ള സമയ
ആഹ് അതെ എല്ലെലും ചക്കിം മാങ്ങിയുള്ള കാലം തന്നെ ആഹ് ഈച്ച ഉണ്ടാവുക ഉം ഉം എന്തെങ്കിലും ഒന്ന് താഴെ വീണാൽ മതി എപ്പൊ അവിടെ ഈച്ച വന്നിരിക്കൂല്ലെ ഒന്നും ഭക്ഷണ ഒന്നും തുറന്നിടാൻ പറ്റൂല ഒരിത്തിരിരി സമയം അപ്പേ പറന്നെത്തും
ആഹ്
ഉം
എടി ഞാൻ കുറച്ച് തിരക്കാടി തിരക്കാവൻ തുടക്കാ എന്തൊക്ക സാനം തുറന്ന് വെക്കാനാവുവാ അപ്പത്തേക്ക് ഈച്ച വരും ഇപ്പൊ ഉറുമ്പിന്റെ ശല്യങ്ങഏതണ്ട് ഉറുമ്പ് കടിക്കും
ഉം
അമ്മ ഉറുമ്പു കടിയോട് കടിയ ഈ ഉറുമ്പിനന് കൊല്ല മരുന്ന എന്തെങ്കലും ഉണ്ടായിരുന്നെങ്കി നല്ലതായിരുന്നു
ഉണ്ടാവും ഇപ്പ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ കട കടകളിലൊക്കെ അല്ലേ
ഈച്ചക്കൊ ഒരു പശ പോലത്തക്ക ഒരു പേപ്പറ ഇല്ലേ അത് നല്ലതാണ് നീഈച്ചപ്പശപറഞ്ഞ പേപ്പർ നല്ല രസാ
ആഹ് ആഹ് ഉണ്ട് ണ്ട് ണ്ട് ആ കൊതുക് ഈച്ചക്ക് ഉം ഉം
അത് നല്ലതാണ് എന്തോ ഒരു ഈ ച്ചചയന്നറിയ കന്ന് വെച്ചത്തേക്ക ഒരു നൂറ് ഈ ച വന്നിരിക്കും അത്രയും പശയാണ് അയില് അവിടെ റേഞ്ച് ഇലാ
പോയി ആ
റേഞ്ചിലാ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഉം ഇൻക്ക് ഈച്ച ഒ ഭയങ്കര ഒന്ന തന്നെ ഉം
അവടെ റൈഞ്ചിഷുണ്ടോ
റെയ് റെയ്ഞ്ചിന്റെ എന്തോ കൊറവു ണ്ട് ഹലോ
ആഹ് ഉണ്ട് ണ്ട് കേക്കുന്നില്ല എടക് ആഹ് ഹലോ കേക്കുന്നില്ല എടക് ഹലോ ആഹ് കേക്കുന്നുണ്ടാ
ലോ
ആഹ് കേക്കുന്നുണ്ട് അവടെ കേക്കുന്നില്ല
ഹലോ
ഹലോ
ഹലോ.
ആഹ് കേക്കണില്ലേ
മള്സ
ആഹ് കേക്കുന്നുണ്ട്.. ആഹ് കേക്കുന്നുണ്ട്.
ഉം എന്താ റ ചെല സ്ഥലത്ത് റെയ്ഞ്ച്ല്ലേ
ഇല്ല അതാന്ന് നേര്ത്തെ പറണത് കേക്ണെ ഇണ്ടായില്ല ഇവിടെ തര വൈഫൈ ഉള്ളതോണ്ട് റൈഞ്ചിനങ്ങനെ ഇഷ്യൂ വരുന്നില്ലേ.
ആ അപ്പ പി റേഞ്ചിന് ഇഷ്യൂ ഉണ്ടാവിലല്ലേ
ഇല്ല്യ
ന്നലെ ന്തെയിന്നു ഫുഡ്
രാവിലെ ഗോതമ്പ് ദോഷെ മൊ ട്ടക്കറിയെരുന്നു
മുട്ടക്കറി ഞാൻ ണ്ടാക്കിയത് അപ്പോം പയറും ചെറുപയറ്
ആഹ് കറിയൂല്ലേ
ഉം
അപ്പൊ ചെറുപയർഏ കള്ളപ്പം പോലത്തെപ്പാ ഈസ്
യെല്ല യെല്ല യെല്ല സാധാ പച്ചരി വെള്ളത്തില് ഇടും ഇന്നട്ട് മിക്സിയിൽ അരക്കും
ആഹ്
തേങ്ങിയിട്ടിട്ട് കനം കൊറച്ചിട്ട്ഇട്ട് നിർദോഷ അറിയൂലേ
നി ആഹ് നീർദോശ മതി.
ആഹ് അതതെ ഉം ഇരുമ്പിന്റെ സീനച്ചട്ടീല്.
ആഹ് അത് രാവിലെ അരച്ച് ആക്കണ ദോശയല്ലേ?
ആഹ് അപ്പ തന്നെ അരക്കും. നീർദോശ ഒന്നും ചേർക്കൂല. പ ചിരി അരച്ചിട്ട് ഉപ്പും പിന്നെ ഇത്തിരി തേങ്ങീ ചെരകി ഇട്ടിട്ട് അങ്ങനെ ഒഴിക്ക ചട്ടീല് എണ്ണ ഒരട്ടി.
ഓഹ് അതും ചെറുപയറ് കറീം. ആഹ് കരണ്ട്
ഏക് ചെറുപ്പയർ കറി വല്യ ടേസ്റ്റോന്നുണ്ടാവുല. പിന്നെ ഇന്നലൊക്കെ മുട്ടക്കറിയൊക്കേർന്നു അതോണ്ട അപ്പ ഞാനങ്ങനെ ചെറുപയറുണ്ടാക്കി. ചെറുപയർ കൊറേ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ അപ്പൊ എന്തെ എന്തെങ്കിലും കറിണ്ടാക്കണ്ടന്ന് വിചാരിചിട്ടടത്ത് വെള്ളത്തിലിട്ട് അങ്ങനെ വേവിച്ചതാ രാവിലെ.
ചെറുപയർ തേങ്ങരച്ച വെച്ചേ അതോ തങ്ങരക്കാതയാ?
ല്ല. തേങ്ങരക്കാതെ സവാളീം തക്കാളിക്കെ ഇട്ടിട്ട്. ആഹ് അതെ ആഹ് അത് ശരിയ ചെറുപ്പയർക്ക് തേങ്ങ ടേസ്റ്റില്ല.
ഉം
ഓഹ് ശെരി ആഹ് ഓക്കെ ഇപ്പ വിളിക്കാട്ടാ.
ആഹ്
ശെരി
ഓക്കെ